ഒ ഹലോ ആഹ് കേക്കു ആകേക്കുന്നുണ്ട്
റൈഞ്ജ് കുറവുണ്ടോ
ചെറുതായിട്ട് നമുക്ക് കേക്ക്ണ്ട് ചെറിയൊരിത്
ആഹ് എന്തൊക്കെണ്ട്
എന്ത്‌ നല്ലേന്നെ ന്ങ്ങളോ ചോറൊക്കെ കൊടുക്കണ ആഹ് ആഹ് എന്താ ചോറിന് ഏഹ് ആ ചോറ്ഉണ്ണും ആഹ് ചോറ്ഉണ്ണും.
ആഹ് ഇന്ന് എന്താ വെച്ചാല് ആഹ് കാര്യമായിട്ട് ഒന്നുല്ല ഇന്ന് മീൻ കിട്ടിട്ടില്ല
ആഹ്
ഇന്ന് ചക്ക ഉണ്ടായിന് അങ്ങാടി ഇതൊന്നുംല്ല മീനൊന്നുല്ലാ കൂട്ടാൻ ആഹ് ആഹ് അങ്ങനെ
തേങ്ങ തേങ്ങ ഇട്ട് കടങ്ങളൊക്കെല്ല തോ
അത് അത്ഷ്ടല്ല അത് ഒരീസം ഉണ്ടാക്കിട്ട് രസല്ല
തേങ്ങയിട്ട് കണ്ടിട്ട് ഇട്ടതാ
ആഹ് തോമിച്ചു കണ്ട പിന്നെ
ആഹ് ആഹ് ഇവിടെ അങ്ങനെ ഇപ്പ അങ്ങനെനയാ തൂമിച്ച് കണ്ട ഇഷ്ടം ഇവിടക്ക് ഇവിടലടുത്തൊക്കെ തേങ്ങ ആഹ് ജീരകം വച് കാണ്ട് വെക്കൂവാലോ ആഹ് ഇവിടെയൊക്കെ അങ്ങനെതന്നെ ആ വെക്കല് എനിക്കതുന്നു വല്യ താല്പര്യമില്ല
പക്ഷേ അത് ഇതാക്കണം
ആഹ് അതാണ് ആഹ് അധികം ആൾക്കാരും തേങ്ങയും ജീരകം ചിലരൊക്കെ തോന്നിക്കലള്ളൂ നിങ്ങളവിടെ ചക്കണ്ടോ
മ് ചക്കയിണ്ട് പിന്നെയി മഴപെയ്ത്ട്ട് രസം ഇല്ല അന്നൊക്കെ ഉണ്ടാക്കിട്ട് രസം ഉണ്ടായിന്
ആഹ് അതന്നെ മഴ പേയ്യുമ്പോ വെള്ളം കുടിച്ചിക്കാണ്ട് ആഹ് ടേസ്റ്റ് അത്
ഉമ് രസല്ലേ മറ്റേ നല്ല മ് നല്ല രസല്ലേ ആഹ് മയെതിട്ട് പഴുത്തതു അങ്ങനെ തന്നെ വെള്ളം കുടിച്ചു പോണ്ട്
ആഹ് ആ മഴ പെയ്തു മഴ പെയ്തതു തന്നെ പോ പൈത്തതും പച്ചയും ഒന്നും മഴ പെയ്ത ടേസ്റ്റ് ഇല്ലല്ലോ.
കിട്ടാ അപ്പത്തിനെ അത് ആവുള്ളൂ പറയൽ ഇടത്തൊക്കെ
ആഹ് ആഹ്
പിന്നെ മക്കളൊക്കെ വരാറായോ?
ഇല്ല വരാന് ആ ഒരാള് മൂന്നര ആവുമ്പോത്തേന് വരും ഒരാൾ നാല് മണി മൂന്നേമുക്കാൽ നാല് മണി ആകുമ്പോത്തേനും വരും രണ്ടാളും രണ്ട് സ്കൂളിൽ ആയോണ്ട് പിന്നെ രണ്ട് സമയത്ത അവിടുത്തെ മക്കളോ?
ആഹ് ഓര് ചെറുത് മൂന്ന് രണ്ടെമുക്കാല് വിടും പക്ഷെ വരുന്നെങ്കിൽ മൂന്നരോക്കെ ആവും അത് വണ്ടിക്ക് ട്രിപ്പെ ആയാക് വേറെ ട്രിപ്പുള്ളതോണ്ട് ഏഹ്
എല്ലാ മക്കളും പോകുണ്ട
ആ മൂന്നാൾ പോവണ്ട് ചെറുതിപ്പോ ചേർത്തിട്ടുള്ളോ മറ്റൊര് മറ്റേ വര് വൈകുന്നേരം അഞ്ചു മണി ആകും വരാൻ
ആഹ് എപ്പള പോവാ
പോകല് പത്ത് ചെറിയവർ പത്തേ പത്തേ കാലൊക്കെ ആവും പത്തരക്കെ തൊടാങ്ങുവൊള്ളൂ പത്തേ പത്തേകാലിന്
ആഹ് പത്തരക്കാവുമല്ലോ സ്കൂള് ഗവൺമെന്റ് സ്കൂളൊക്കെ തുടങ്ങണെങ്കിൽ പത്തര പിന്നെ നാല് മണി നാല് വരും പത്തേ ടു നാലര വരെ ഉണ്ടല്ലോ ക്ലാസ്.
ആഹ് അങ്ങനെയാണ് അങ്ങനെയാണ് ശരിയാണ്
പിന്നെ എൽ കെ ജി യു കെ ജി കുട്ടികൾക്ക് പിന്നെ മൂന്ന് മണി മൂന്നര മൂന്ന മണിയാകുമ്പത്തേന് വിടല്ലോ?
ഇവിടെ രണ്ടേമുക്കാലിന് വിടും.
അണോ?
ഇവിടെ അടുത്തി അടുത്തൊക്കെ മൂന്നരക്കേ വിടുവെളളു.
ആ ഇവിടെ ആ ഇവിടത്തെ വിട്ട ഓൾതന്നെയാണ് മൂന്നര ആവുമ്പ ന് കൂട ഒമ്പതര പത്തരക്ക് ക്ലാസ്തുടങ്ങു മൂന്നരയാക്കുമ്പോ വിടും.
ആ ആ
പിന്നെ അവിടെന്ന് ഇന്ന എന്താ മാഴ ഉണ്ടോ?
മഴ ഉണ്ടായിനിഇപ്പം ഇല്ല. വെയിലെനി പുറത്ത് ഇട്ടികണ്ട് പൊന്നിനികുട്ടികളെ യൂണിഫോം ഒക്കെ ഉണങ്ങേണ്ട രാവിലെ മഴ ഇല്യനിയോ ഇപ്പൊ വെയിലാണ് വെയിലാണ്. ചെറുതായിട്ട് വെയിലുണ്ട്.
ആ
പക്ഷ അത അങ്ങോട്ടും ഇങ്ങോട്ടു എടുത്തിട്ടപ്പ നേരത്തെ അങ്ങന നല്ല വെയില്കണ്ടപ്പോ എടുത്തിട്ടില്ല. പിന്നെ അതേമാതിരി മഴആയിരുന്നു പിന്നെ വലിച്ചിട്ട് പിന്നെ എടുത്തിച്ചു അപ്പൊ തന്നെ നനഞ്ഞ് കൊണ്ടു വെക്കാന്നേരംഅങ്ങോട്ട് ആ
വെയില് കാണുമ്പോ ഞമ്മടെഡ്രസ്സ് ഉണങ്ങണല്ലോന്ന് വിചാരിച്ചു ഡെയിലിയൂണിഫോം ഒക്കെ ഉണ്ടാവു വല്ലോ? ആ അതപ്പ ഞമ്മള് പൊറത്തുകൊണ്ടുപോവും പിന്നെ അതേ മതിരി ഒന്ന് തിരിഞ്ഞു വന്ന് കടക്കുമ്പോഴത്തേന് പിന്നെ വന്ന് മഴയും അതന്നെ ഈ മഴക്കാലായപിന്നെ ഒരു ഒഴിവില്ല.
ഉം. അതന്നെ സമയം പോണ അറിയില്ല അത് അങ്ങോട്ട് വച്ചിട്ട് ആ അങ്ങോട്ട് വലിച്ചിട്ടു ഉണങ്ങേണ്ട വിചാരിച്ചു കാട്ടും ചെയ്യും
പിന്നെ എന്തൊക്കെ? വര് വൈകുന്നേരത്തിന്കുട്ടികള് വരുമ്പോത്തിന്?
വൈകുന്നേരത്തിന് ഇന്ന് ഇന്ന് ഇന്നെലെ അങ്ങാടി പോയപ്പോ ന്യൂഡിൽസ് പറഞ്ഞിനു അപ്പൊ ന്യൂഡിൽസ് വാങ്ങിയേക്കണ്.
ഏ
പിന്നെ അങ്ങനെ അങ്ങനെ വാങ്ങി കൊടുക്കലില്ല വല്ലപോഴുംവാങ്ങി കൊടുക്ക. അങ്ങനാ നല്ലത്. നല്ല സാധനല്ലല്ലോ കുറേ എന്നും ഇങ്ങനെ കൊറേ ദിവസത്തായി ന്യൂഡിൽസ്
ആ അതാണ് ആ ആ വയറിന്റെ, കേടുള്ള സാധനങ്ങളക്കെയാണ് ഓൾക്ക് ഇഷ്ടം
ആ അവൾക്കതൊക്കെ കാ ഇഷ്ടോള്ളത്. സ്കൂളീന്നു ആദ്യേ പറഞ്ഞേക്കന് മീറ്റിംഗിന് കേറിയേ. നൂഡിൽസൊന്നും കുട്ടികൾക്ക് കൊടുത്ത്
ഉം സ്നാക്, നൂഡൽസ് വേണം പറഞ്ഞിന് ഞാൻ പിന്നെ ഉണ്ടാക്കി കൊടുത്തില്ല സ്കൂൾ വിട്ട് വന്നിട്ട് തരേണ്ടി എന്ന് പറഞ്ഞക്കാണ്ടേ. കാരം നൂഡിൽസൊക്കെ മെല്ലാ കുട്ടികൾക്കും ഇഷ്ടായി കാരം പിന്നെ അത് കണ്ടു കൊണ്ട് വേറെ കു... കുട്ടികൾ, ചെറി ചെറിയ കുട്ടികളല്ലേ? അപ്പൊ ഓൽക്കുവേണ്ടി വരും അതു പിന്നെ ന്യൂഡി... മിസ്സക്കെ ആകുമ്പം ആ ഒരു ബുദ്ധിമുട്ടല്ലേ? ചെറിയ കുട്ടി
അത് പിന്നെ എല്ലാ കുട്ടികൾക്കും പറ്റണത് ആ അല്ലിപ്പങ്ങനെ പറ്റുല്ലല്ലേ ഈ ഷിഗല്ല എല്ലാം ഉള്ളതു കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയറ് ചെയ്തിപ്പോ
ഉം അതാണ്. പിന്നെ വേറെ കുട്ടിയക്കെ കാണുമ്പോൾ ബുദ്ധിമൂട്ട്. പിന്ന ഓളും വീട്ടി തിന്നാണ്ട് ഇതന്നെയല്ല പറയല് ന്യൂഡിൽസ് കൊണ്ടിരനുണ്ട് ഇവിടെ തന്നെ ഏതൊക്കെ കുട്ടികള പേര് പറ ആ കുട്ടികളൊക്കെ നയൂഡിൽസ് കൊണ്ടിർലന്... മാത്രം തരൂ എന്നാണ് പരാതികൾ എനി
അതന്നിവിടേം പറയല് ഓരത് കൊണ്ടന്നു ഓര് ഇത് കൊണ്ടന്നു, അതിപ്പോ സ്നാക്സിനാണെങ്കിതന്നെ
ആഹ് ഓൾക്ക് കൊടുക്കണംന്ന.. ഇഷ്ടല ക്ഷെ വേറെ ആരെങ്കിലു എന്തെങ്കും കൊണ്ടര കാണുമ്പോ
അത് ശരിയാണ് അത കാണുമ്പോ ഭയങ്കര ഇതാണ് അതെ.
വിട്ട് വൈകുന്നേരം വന്നിട്ട് അത്ണ്ടാക്കി കൊടുക്കന്ന് ഓൾക്കത്തങ്ങന ഉണ്ടാക്കല്
ഇന്ന് പ്പ ത്ത ഇന്ന് കാര്യമായിട്ടൊന്നുമില്ല രാവിലത്തെ ചപ്പാത്തി രണ്ട രണ്ടണ്ണം മൂന്നണ്ണം എടുത്തു വെച്ചീനി അവൻ മാണ്ടി ആറ്റൊക്കെ ബേക്കറിയൊക്കെ വാണ്ടിവര്ക
ആഹ്
ഉം അതുണ്ട്‌
ആഹ് ങ്ങനെ കഴിക്കൂല .. ആഹ് രാവിലത്തെ കടിയൊക്കെ കയിക്കുവോ?
അത്ണ്ടാലി അപ്പഴേ ചപ്പാത്തി എടുത്തക്കും ചിലപ്പോ ചുടാതെ അങ്ങനെ പിടിച്ചു ലക്കലുണ്ട് പണി കൊടുക്കരുതും ഉം. വധിച്ചതൊന്നും ഉം. ആഹ് അല്ലപ്പത്തെ ബെക്കറിക്കെ തിന്നിട്ട് ഉം
പിന്നെ ചോറും കഴിക്കൂല്ല ചോറും കഴിച്ച എന്തേങ്കിലെക്ക ആവുള്ളൂ.
ആഹ് അതന്നെ അത് പറഞ്ഞാ കേക്കൂല്ല.
അത് പിനെ എന്തെങ്കിലും.. ആഹ് അതാണ് നമ്മക്ക് പിന്നെ എന്തെങ്കിലും ബേക്കറിയോ അങ്ങനത്തൊക്കെ വാണ്ടിവരും. ഇപ്പ ബേക്കറി ബിസ്ക്കറ്റ്
അതല്ല ഇങ്ങളന്നു പിന്ന പാമ്പിനെ കണ്ടോ?
എങ്ങനെ?
പിന്നെ പാമ്പിനെ കണ്ടഴിച്ചാ.
ഇല്ല പിന്ന കണ്ടിട്ടില്ല. അന്ന്പ്പ രണ്ട് വട്ടം കണ്ടീല്ലേ? പാമ്പ് പിന്നെ ഒറ് റൂമില് പോയിറ്റാ റൂമത്തെ സീലിങ്ങോക്കെ പൊളിച്ച സീലിങ്ങല്ല. ആ ജന വാതിലിന്റെ അവിടെ സീലിങ്ങെയ്തെനു മറ്റേ ഈ സീലിങ്ങിന്റെ ഷീറ്റ് ഇണ്ടാവില്ലേ അതുകൊണ്ട് അടിച്ചേനു. ആണിയൊക്കെ എടുത്താണ്ട്. അതൊക്കെ പൊളിച്ചവടെ അലമാരൊക്കെ മാറ്റി
ഏ അയിക്കൂടെ കേറിയാവോല്ലേ
ആ അവടെ ഒരു മോട്ടർന്റെ സൈഡ് അവിടെ ഒര് ഒര് ആ അപ്രത്തെ ഞങ്ങട വീടിന്റെ അപ്പുറത്തേ വീടിന്റെ ഒര് മ മതിലുണ്ട് ആ മതിൽനേ ചാരിക്കാണ്ടാണ് ആ റൂമ് അപ്പ പിന്നെ അയിന്റെ അടുത്ത് മോട്ടറും ഒക്കെപ്പാടൊര് ഏ ഹ് ത് ഇടുങ്ങിയ സ്ഥലാണ്.
ആ പിന്നെ പോരാത്തേന് മേലെ മലിം അല്ലേ.
പിന്നെ മേല മലിയാണ് പിന്നെ ആ നല്ല കാടാണ് വല്ല വല്യ ല്യ മലേണ് അപ്പ അങ്ങനെ ആവുമ്പത്തന്നെ പിന്നെ വാ ഞങ്ങടാ എലിന്റെ ശല്യോണ്ട്.
ആ
എലിശല്യണ്ടാവുമ്പോത്തന്നെ പ പാമ്പോളും ഉണ്ടാവൂല്ലോ. ആൺ ആ ഉവ്വേ. ഓര്ക്ക് ഭക്ഷണം കിട്ടും പാർക്കാൻള്ള സ്ഥലുംണ്ട് ഞമ്മടെ ഇക്കറിയില്ലല്ല അയ്ൻ്റെ ഉള്ളിലുണ്ട്ന്ന്. പിന്നാ അവിടുന്ന് അവുടെ ആ റൂമില് ഇപ്പോ ആരും കിടക്കലൊന്നുംല്ല. അവിടുത്തെ ഫുള്ളും എല്ലാ സാധനങ്ങളും മാറ്റി.
അപ്പോ അയിലിള്ള ഓരേടക്കോയി.
ഓലപ്പ ഞാൻ വേറെ റൂമ്ണ്ടായിനി. ആറൂ ആ റൂമില് കട കടക്കുംപ്പോ ഞാ ആ റൂമ്ക്ക് മാറി. ഇയ്ക്ക് രാത്രി രണ്ട്‌ വ കണ്ടൊണ്ടെയ് ഒരു പേടിയല്ലേ ഒരു വട്ടാണെങ്കി ഓക്കെ രണ്ടട്ട പിന്നെ രണ്ട്‌ നെ കണ്ട്‌ക്കാണ്ട കൊന്നീലെ
ആ ആ ആ ഇഞ്ഞുംണ്ടാവുംല്ലേ പറയാനും പറ്റൂല. ഉം
ആ അല്ലാ പിന്നെ എന്താ പറയാ. ത് പ്പോ മറ്റ് നല്ല വെഷ്ള്ളോര് ന്തോ ഒര് പേര് പറഞ്ഞ് പേര് പറഞ്ഞ് പേര് ഓർമട്ടില്ല. ആ വെള്ളിക്കെട്ട അങ്ങാത്തെ എന്തൊരു ആ അങ്ങനേണ് ഓല് ഫോണില് കണ്ട്‌ കണ്ട്‌ അങ്ങനൊക്കേണ് ക താക്കി പേര് പർഞ്ഞത്.
ങ്‌ ങ്‌ ആ ഇതില് വെള്ളവരങ്ങനെ ക ണ്ടയ് ഇണ്ട് ഇന്നാ പറഞ്ഞേക്ക് ട്ടോ
കണ്ട പിന്നേ ആ അങ്ങനെ ഇങ്ങ
ഉം ഉം
വന്നീനു മക്കളും ഓരപ്പരും ആനപ്പാടെ. നമ്മളും ഉണ്ടാ അതിന് ഓരെല്ലാരുംകൂടെ കൂടി കൊന്നു ഏതായാലും. ഞങ്ങള്പ്പോ ഇപ്പ ഞങ്ങള് അധിക ദിവസ ഞങ്ങളൊറ്റക്കണ്ടാവേ അന്നേതായാലും ഓര് മൂന്നാളും ഉണ്ടായീന്നു.
ഉം ഉം പിന്നെന്താന്നാ? ന്നയ്ക്കോട്ടെ. ഞാൻ പിന്നെ. ആണ് ആ ന്നായ്ക്കോട്ടെ. ന്നാ ഒക്കെ